ഹലോ ആ കേക്കണില്ലേ
ആഹ് കേക്ണ്ട് പറഞ്ഞോളി
മയൊക്ക പെയ്യ്ണ്ടോ
മഴ ഇപ്പ നല്ലൊരു മഴ പെയ്ത് ചോർന്ന്
ആഹ്
അവിടെ മഴ ണ്ടായിന്നോ
ആ ഇവിടെ ചെറുതായിട്ട് ഇപ്പൊ പെയ്യ്ണ്ട്
ആ നല്ല കാറ്റായ്നി കാറ്റും നല്ലൊരു മഴയും
ആഹ്
ഏല ദിവസം കഴിഞ്ഞു വന്ന് ഓ സുഖം ഇങ്ങനെ പോണ് റാഹത്തന്നെ പിന്നെ ഫുഡൊക്കെ ആയോ
ആഹ് ഫുഡ് ഒക്കെ ആയി
എന്തേ സ്പെഷ്യൽ എന്താ
സ്പെഷ്യൽ അതിനൊന്നുഇല്ല
ആഹ് ഒക്കെആയി എല്ലാ പണിയും കഴിഞ്ഞ്
ആ പണിക്കെ കഴിഞ്ഞ് അവിടെ
ഇല്ല പണിയൊന്നും കഴിഞ്ഞില്ലന്ന് ചോറ് ചോറ് ആയിണ് കറിയ്ണ്ട് പിന്നെ ച ക്കണ്ടേഞ് അപ്പ അയ്മേല് കുറച്ച് പണിയെടുത്ത് കിട്ടിയപ്പ
ആഹ്
പിന്നെ പണിയാണല്ലോ
അതന്നെ മതിയല്ലേ അയ്മെ കൊറച്ചുണ്ടല്ലോ
ആഹ് ആഹ് അയ്മ പണിയെടുത്തപ്പം കൊറച്ച് ടൈം അട് പോയി
ആഹ്
ഇനി തീരുമ്പാള്ളഹ് കൊർച്ച് മെഷീനിലിടണം
ആഹ്
തിരുമ്പലൊക്കെ കഴിഞ്ഞുണ്ടാവും അല്ലെ എല്ലാം കഴിഞ്ഞോ തൊടക്കലെക്കെ ഉം പിന്നെ ഇപ്പോ കുട്ടികളൊക്കെ പോവാൻള്ളോലൊക്കെ ആണെങ്കി രാവിലെ ചോറും കറിക്കെ അങ്ങട്ട് ആവൊല്ലോ
ആഹ്
ഉം ഇല്ലല്ല ഒരു വർക്കും ചെയ്യില്ല
ആഹ് ആഹ് ഞാൻ പഠിക്ക്യാണ്
ഏഹ് പഠിക്കാ എന്താ പഠിക്കണേ
ആഹ് ഞാൻ ഡിഗ്രിക്ക് പഠിക്ക
ആ അത് ശരി എവിടെയാണ്
ഞാൻ ഇവിടെ അടുത്തന്നെ
ആഹ് പിന്ന
നിങ്ങള് എ ഡിഗ്രി ഒക്കെ ചെയ്തോനോ
ഇല്ലില്ല ഞാൻ പത്താം ക്ലാസ്സ് കഴിഞ്ഞ് പ്ലസ് ടു അല്ല പ്ലസ് വണ്ണ് എത്തിയപ്പോ കല്യാണം കഴിഞ്ഞ്
ആഹ് ആഹ് ഉം മക്കളൊക്കെ എന്താ ചെയ്യണ്
മക്കള് പ്ലസ് ടു പഠിക്കണ്ട് പത്ത് പഠിക്കുന്ന ആളുണ്ട് പിന്നെ ഏഴ് പഠിക്കുന്ന ഒരാളുണ്ട്
ആഹ്
പിന്ന ഏ ഏതാ അടുത്തെ ഡിഗ്രി
ഞാൻ സോഷ്യോളജി
ഏഹ് എന്റെ ഡിഗ്രിക്ക് പോയി എന്തേൻ കോഴ്സ് എത്ര വർഷാ
ആ ലാസ്റ്റ് ഇയർ തന്നെ
ഏടാ കയ്യാനായില്ലേ
ആഹ് ഞാൻ പി പി ടി സി കഴിഞ്ഞതാ അപ്പ പിന്നെ എൻക്ക് ഡിഗ്രി വേണന്നറഞ്ഞപ്പ അങ്ങനെ
ആഹ് അത് കഴിഞ്ഞ് പിന്നെ ഡിഗ്രി എടുത്തതാ അല്ലേ
ആഹ്
അപ്പൊ വർക്കൊക്കെ ചെയ്ത ഇണ്ടായ്നോ സ്കൂളില് സ്കൂൾല് വർക്ക് ചെയ്ത് ചെയ്തീനോയ്ക്കാ
അല്ല ട്രെയിനിംഗ് ആയിട്ട് പോയിട്ട് എല്ലാവരും ചെയ്തിട്ടില്ല അയ്ന് അപ്പൊ പോവാൻ താല്പര്യം ഇല്ലേന് കുറച്ചും കൂടൊക്കെ പൊ ആയിട്ട് പോവാച്ച് നിന്നതേനി പിന്നെ വിചാരിച്ച് പോവാനാമ്പോത്തേന് ഡിഗ്രി ഒക്കെ വേണ്ടി വരില്ലെച്ചാൻ അങ്ങനെ ഡിഗ്രിക്കും ചേർന്ന്
ചേരുള്ളൂഞ്ഞിലേ
ആഹ് ഡിഗ്രി ആയി അതും ആയിന്
ആഹ് അല്ല ഇനി എവിടെയും കിട്ടിയാ പോവാലോ അല്ല ഡിഗ്രി കഴിഞ്ഞാല് ഡിഗ്രി കഴിഞ്ഞാലും പിന്നെ എന്തൊ എടുക്കണ്ടേ വീടൊക്കെ പോണ്ടേ
അല്ല അത് വേണന്നൊന്നില്ല അത് മറ്റേ നമ്മള് എൽപിക്കൊക്കെ എൽപ്പില യു പിക്ക് ആഹ്
എൽപിക്ക്
എൽപിക്കാണ് യു ബി എഡ്ഡ് ഒന്നും വേണ്ട ഇതിന്
ആഹ്
എൽ പി യുപക്ക് ടി ടി സി പഠിച്ച പിന്നെ ആ
ആഹ് ശരിയാ
ആഹ്
പിന്ന പ്ലസ് വൺ ഏത അല്ല പ്ലസ് വൺ പ്ലസ് ടു ഏതെടുത്തെഞ്ഞാ
മാഡിസ്
പിന്ന ഞാന് പ്ലസ് പിന്നെ ഇത് കഴിഞ്ഞ് അറബി കോളേജിൽ കഴിഞ്ഞ് പ്ലസ് വണ്ണ്
ആഹ്
അത് കഴിഞ്ഞ് പ്ലസ് ടു എക്സാം ഒന്നും എഴുതിയില്ല പ്ലസ് വൺ പോയി പ്ലസ് ടു കുറച്ച് പോവാന് ഇട്ടേള്ളൂ
ആഹ്
പ്പ്ളേക്കും അന്നൊക്കെ അങ്ങനെയാണല്ലോ
ആഹ്
വേം കെട്ടിച്ചു വിടാനല്ലെള്ളൂ കല്യാണം നോക്ക്ണ്ടോ
ആഹ് കല്യാണം കഴിഞ്ഞ്‌ണു
കഴിഞ്ഞോ
ആഹ്
ഏഹ് അത് ശരി ഉം കഴിഞ്ഞിട്ട്ള്ള പട്ത്താലേ
കഴിഞ്ഞിട്ട്ള്ള പട്ത്ത
അത് നന്നായി
ആഹ് ഓര്ക്കും പഠിക്കണംന്നാണ്. പിന്നെ ഓല് പർഞ്ഞപ്പൊങ്ങനെ ഡിഗ്രീക്കും ചേർന്നു.
ആഹ് എത്ര വർഷായി കഴിഞ്ഞിട്ട്.
ഉം അതു അടെ അട്ത്തന്നെ.
ആഹ്. ഇങ്ങ വേറന്താ ഓൺലൈൻലായിട്ട് അങ്ങന്തേലുംക്കെ ചെയ്യ്ണ്ണ്ടോ.
ഇല്ല ഒന്നും ചെയ്യ്ല്ല.
ഏഹ്
എന്താ ബി ചെയ്യ്ണ്ടോ.
ആ അമ്മള് ചെറ്തായി സ്റ്റാറ്റസ് വർക്കൊക്കെ ആയിട്ട് പോണ്
അല്ല അത് എങ്ങനേണ് വർക്ക്.
അത് ഓലന്തേലും തെരും സ്റ്റാറ്റസ് ഇടാന് അങ്ങനെ സ്റ്റാറ്റസ് ഇട ഇൻസ്റ്റഗ്രാം ഫോളോയ്ത് കൊട് ക്ക ലൈക്ക് ഇട്ട് കൊട്ക്ക കമന്റ് ഇട്ട് കൊട്ക്ക അങ്ങനെയൊക്കെ വെച്ച് പോണ്
എന്തോ പേയ്മെന്റ് ചെയ കിട്ട്ണ്ടോ.
ആഹ് കിട്ട്ണ്ട്.
ആഹ് എത്ര രൂപ കിട്ടു ഡയ്ലി.
ഡെയ്ലില്ല ഓലരാഴ്ച്ചേലോ ല്ലെ രണ്ടാഴച മൂന്നാഴ്ച കുടുമ്പത്തരും അ അപ്പമ്മള് ചെയ്ത് ഒരു രൂപ വെച്ചണ്ടവാ പക്ഷെ നമ്മള് ചെയ്തേനൻസര്ച്ച്. ഒരു രണ്ട് മൂന്നീസം അട്പ്പിച്ചൊക്കെ കിട്ടുമ്പോ അല്ല കഴിഞ്ഞ്‌ കിട്ട മ്പൊ കൊർച്ച് തോനണ്ടാവും അമ്മള് ചെയ്ത് കൊട്ക്ക്ണ്ടല്ലോ. പ്പ മ്മക്ക് വേണേ ഫ്രണ്ട്സാളോടൊക്കെ ചെയ്യിപ്പിച്ച് കൊട്ത്താലും ഒരു അത്യാവശ്യം ഇണ്ടാവൊയ്
ആഹ്.
അമ്മക്കൊരു ഡൈലി നമ്മള അക്കൗണ്ട് നറയാള്ള ഒക്കെ.
പരിപാടിയാണോ
അല്ല
അല്ല ലേ ന്നാല് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണ്ടി എന്തോ ഞമ്മക്കൊക്കെ പറ്റിയതാണെങ്കില്.
പറ്റായി ഒന്നുല്ല പൈസ ഒന്നും കൊടുക്കണ്ടാ. ആഹ് ജെസ്റ്റ് ഒരു കേറുമ്പൊ ഒര് അഞ്ച്. വേറെ ഒന്നും കൊട്ക്കണ്ട ഇങ്ങിട്ട് അമ്മക്ക് പേയ്മെന്റ് ഒക്ക കിട്ട്ണ്ട്. അഞ്ച് അഞ്ചാണോ പത്താണോ തോന്ന്ണ്ട്.
പത്ത് രൂപേ
ആഹ്
ആ ഫോണ് നെറയോ സ്റ്റാറ്റസ്ട്ട്.
ഇല്ല അങ്ങനെന്നുല്ല. സ്റ്റാറ്റസ് വർക്ക് ഇപ്പൊ കോറവായിട്ടാ വര്ണേ പിൻ ഇൻസ്റ്റേ ഫോ ഫോളോവ. എ ഫേസ്ബുക്ക് അങ്ങനെക്കെ വര്ണ്ട്.
ആ അയ്ശേരി.
ആഹ്.
പിന്ന
പിന്നെ അങ്ങനെ പോണ്.
ഇനി ഉച്ചക്കൽത്തെ ഉച്ചക്ക് ഇള്ളതൊക്കെത് ആയില്ലോല്ലേ.
ആഹ് ഉച്ചക്കുള്ളതൊക്കെ ആയിന് മീന് അയിലേണ് അവിടേ
ആ ഇവടെ മീന് മുള്ളന്.
ആഹ്.
ആ അഹ് കറി വെച്ച്ച്ച്ണ്.
ആഹ് വായിക്കലൊക്കെ ഇണ്ടോ
വായനേ ഉം. അങ്ങനത്തെ യാതോരുവിധ നല്ല പരിപാടികളും ഇല്ല.
ന്നാലുപ്പോ ഏപ്പാളോക്കെ ള്ളതെല്ലെ ഫോണിലോക്കെ അപ്പമ്മള്ക്കെ
ചെയ്യലില്ല്യ, മോള് ചെയ്യും, ഓക്ക് ഭയങ്കര ഇഷ്ടാ. കഥ വായന കഥ , ചേലപ്പോ ഇന്നോട് നല്ല ചീത്തേക്കല. പ്ലസ്ടു ക്കാര്ത്തിയേ കഥ വായിച്ചിരുന്നാലെങ്ങനെ ഉണ്ടാവും?
അഹ് ഇഹ് ആഹ്.
അത് ച്ചാല് ന്തോ ഒരു ദേവസ്സം എത്ര ഒരു എപ്പിസോഡ് അങ്ങനെ ന്തോ കണക്കില്ലേ അയിന്
ആ ഒരീസം ഒരു പ ആ. എ പ്രതിലിപിലാണോ വായിക്ക്ണ് ആ ഒരീസം ഒരു പാർട്ട് വെച്ചാ ഇണ്ടാവ, മറ്റേ ബാക്കിള്ളേന് പേയ്സ കൊട്ക്കണം അങ്ങനെണ്ട്.
ആഹ്, അപ്പൊ ന്നോ പറയു അത് ആ ഒന്നേ ഞാൻ വായിക്കുള്ളൂന്ന്.
ആഹ ആഹ്. അഹ് കൊർച്ചേണ്ടാവുള്ളു രണ്ട് മൂന്ന് പേജ് ഒക്കെ ണ്ടാവുള്ളു. ഉം. ഹും ഹും.
ഞാനെങ്ങോട്ടെ പോവക്കേ ണെങ്കില് വേം ഡൗൺലോഡ് ചെയ്തേക്കും.
ആ
ന്നാ പിന്നെ നെറ്റില്ലേലും കുത്തിരുന്ന് വായിക്കാലോ.
ആ
അങ്ങനത്തെക്കെ ഒരു പരിപാടിയാണ്.
ഹ്ഹ് ആ വെർതെ ഇരിക്കല്ലേ വായിക്ക്ണേ ചെലത് നല്ല രസാണ് അത് നോക്ക്ട്ടോ.
ആ യ്യോ വായ്ക്കലുണ്ടോ
ആ വായ്ക്കലൊക്കെണ്ട്.
ആ എല്ലാർക്കും ഇപ്പൊ വായന കൊർ ച്ച് കൂടുതലാണ് ഈ ആപ്പ്ള്ളയിനോട്. അല്ലേല് ആരും വായിക്കൂലേയ്നി.
എല്ലാ അയ്ല് റയുമ്പോ അമ്മള് ചേലപ്പോ നല്ല കഥകളുണ്ട് അല്ലാത്തത് ഒക്കെ ഇണ്ട് പറയുന്ന തിലാണ്. മ്മക്ക് ഇഷ്ടള്ളത് തെരഞ്ഞെടുത്ത് വായിക്കാന്നല്ലേ.
ആഹ്
ഉം. എവ്ട്ക്കേം പോവലൊക്കെ ഇണ്ടോ?
പോവല്ന്ന് പറഞ്ഞാല്, ഞാൻ അങ്ങനെ പോവലില്യ.
ആഹ്
ഇൻകി പോക്കിനോട് വലിയ താല്പര്യം ഇല്ലാത്ത ആളാ ഞാന്.
ഇന്നാലു എവ്ട്കെ ആഹ്, അപ്പൊ ആരത് ആഹ്
പോയാ പിന്നെ ഞാനൊരാഴ്ച കെടക്കണം.
ആഹ്.
പോയ അന്ന് തൊട്ടിട്ട്.
അപ്പൊ ഇങ്ങളെ വീട്ടിക്കൊന്നും പോവലില്ലേ?
ഓഹ് എന്റെ വീടൊക്കെ അടുത്തട്ത്ത, ഇന്നെ തൊട്ടടുത്ത്ക വല്ല്യ ദൂരല്ല കെട്ടിച്ചത്.
ആഹ്, അപ്പ അവിടെ വരെ പോയി വെരും.
ഓഹ്, അതൊക്കെ പിന്നെ വണ്ടിണ്ട്, വണ്ടിമ്മ പോവും വെരും. അ ഒന്നും കൊഴപ്പല്ല, ഞാനോ?
ആഹ്
ഓഹ് ഞാൻ വണ്ടിവിടും.
ഓഹ് അപ്പൊ സുഖാണല്ലോ?
ആഹ്, വണ്ടിമ്മല് ഞാന് ഇഞ് അമേരിക്ക വേണേലും പൊയിക്കോളും.
ആഹ്
ഇൻക്ക് കൊഴപ്പല്യ പക്ഷെ ഇതാണ്
മൈഗ്രൈൻ വരല്ലേ തലേന്ന ഇടുക്കുവല്ലേ
ആ അതോണ്ട് ഞാന് പോക്ക അങ്ങനെ ദൂരേക്കൊന്നും ദൂ ദൂരേന്ന് പറഞ്ഞാല് അമ്മള് ടൂർ പോണ സ്ഥലങ്ങളൊക്കെ അങ്ങൻത്തെ സ്ഥലത്തേക്കൊന്നും ഞാൻ അങ്ങനെ പോവലില്ല.
ആഹ്
ഇൻക്ക് വല്യ താല്പര്യം ഇല്ല.
ഉം വീട്ടില ആരൊക്കൊക്കെന്നെ
വീട്ടില് രണ്ട് മൂന്ന് മക്കള് പിന്നെ ഞാനും ഹസ്സും മാത്രം
ആഹ്
അന്റെ വീട്ടിലൊ?
ഇന്റെ ഇന്റെ വീട്ടില് ഇമ്മണ്ട് ഇപ്പണ്ട് ഒരു ബ്രദറ് രണ്ട് സിസ്റ്റേഴ്സ്
ആ എല്ലാരിം കൽ കല്യാണൊക്കെ കഴിഞ്ഞേയ
അനിയത്തിന്റെ കയിഞ്ഞില്ല വാക്കി എല്ലാരതും കയിഞ്ഞ്.
ഏഹ് അനിയത്തി എന്തെയ്യ്ണ്? ഏഹ് ഒമ്പതില് എത്തിറ്റേ ഒള്ളൂലെ
ആഹ്
പിന്നെ
പിന്നെന്തൊക്കെയ അവ്ടെ അവുടെ രണ്ട് എളച്ചന്മാരും ഇമ്മി, ഇപ്പിണ്ട്
ആഹ്
ആഹ്
ഇയ അവിടെ നിക്കലു അല്ലേ ഇവിടെ എന്റെ വീട്ടിലോ
ഇപ്പൊ ഞാൻ ഇന്റെ വീട്ടക്ക് നിക്കാൻ വന്നതാ
ഏ അപ്പൊ ക്ലാസ് പോവലൊക്കെ എവിടുന്നാ
അത് രണ്ടോടത്തൊന്ന് പോവും ഇപ്പൊ ഞാൻ ഇന്ന് ലീവാപ്പോ
ആഹ് കഴിഞ്ഞോ ടാസ്ക് കഴിഞ്ഞോ കംപ്ലീറ്റ് ആയോ
ഓ കയ്യാനായി എന്നായി കോട്ടേ ശെരി ഉം